ഹലോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടാ
ഹലോ ആ കേക്കണ്ട് കേ
ആഹ് കേക്ക് ഇത് കുറച്ച് ലേറ്റാ ആപ്പിന്റെ ആരിക്കും ഒരു പത്ത്പതിനഞ്ച് സെക്കൻറ് കഴിഞ്ഞിട്ടാ പിന്നെ കേക്ക്ത് ഇപ്പ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കിള്ളുന്നേ
ആ ഹാ ഹാ ഓക്കേ ഓക്കേ പിന്നെന്നന്ത്ന്നെ വിശേഷം
യെസ് സുഖായി സുഖായിരിക്കുണു
ഉം പ്പോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിഞ്ഞോ ലഞ്ച് കഴിഞ്ഞോ ഹലോ ഓ എന്ത് വേറെ സ്പെഷ്യലക്കെ
തന്നൂല്ല പ്ര പ്രത്യേകിച്ചന്നൊരു ആ ആ ആ സാധാ മീൻ ഇന്ന് കഞ്ഞി കുടിച്ച് ൻ്റെ വയറി അതിന്റെ വയറിനൊരു ച്ചിരി സു ല്ല്യായ്ക അപ്പൊ പിന്നെ കഞ്ഞ്യാ കുടിച്ച്
ആഹ് ഓക്കേ ഓക്കേ അശരി
ആ പിന്നെ എന്തുണ്ട് അവിടെ മഴക്കെ ഉണ്ടോ
മഴയാണ് ഇപ്പോ ഒരു ചെറിയ മഴവന്നു ഒന്ന് ന്ന് ചാറിയൊക്കെ നിന്നിട്ട് ഇപ്പം വെയില പിന്നെ വെയില് വന്നു ഇനിയും വരും തോന്നുന്നു രാവിലെ ഇപ്പ ഇന്ന് എ ദിവം രണ്ട മൂന്ന് തവണ അവിടെ കണ്ട ഇവിടെേണ്ട
ആ ഓ ഇവിടെ ഭയങ്കര വെയിലാ രാവിലെ മുതിന്
ആഹ് ഇതല്ലാം മഴ വെയ്തിില്ല
ഇല ഇന്നലെ രാവിലെ ഒന്ന് പെയ്തു പിന്നെ ഇല്ല ഇടയ്
ആ ശരി
ഒക്ക ഉണ്ടാവും ഇടക്ക് ചെറുതായിട്ട് പോയി ഇടക്ക് നല്ല- ല്ല ഇല്ല
ഇവിടെ ഇവിടെതാണങ്കി ഭയങ്കര നമ്മള് വേനക്കാല
അതെ അതെ
അതിന്റെ ആ ഒരു ചൂടാണ്
ആ അതെ അതെ മഴക്കാലമായിട്ടുള്ള ചൂട് വെയിലന് ഭയങ്കര ചൂട്
അത അതെത പിന്നെ എന്തവിടെ ലി
പിന്നെ ഇവിടെ സ്പെഷ്യൽന്ന് പറഞ്ഞാ ബീഫ്
ബീഫ്
വേ ഇന്ന ബീഫ അതാണ് സ്പെഷ്യൽ
അപ്പൊ എന്താണ് എന്ത് എന്ത് പീസ്
അല്ല ബീഫ ആണോ സ്പഷിയൽ ന്ന് പറഞ്ഞ ബീസ്
അവിടെ എല്ലാ ദിവസവും ബീഫൊക്കെ കിട്ടും ഞങ്ങളവിടെക്കെ അ അം വെള്ളിയാഴ്ച ബുധനാഴ്ച അങ്ങനൊക്കെ കിട്ടുള്ളൂ
ആഹ് ഇവിടെ കിട്ടും ഇവിടെ സൺണ്ടേ ആണ് സ്പെഷ്യലി
ആഹ
പിന്നെ അല്ലാതുള്ള ദിവസങ്ങളില് ഇടക്കൊക്കെ കിട്ടും വടെ വീട്ടില് അവറെ വീട്ടില് വി വീടുണ്ട് അ വീട്ട് ചെല്ലണം
ആഹ് അ അവര് വീട്ടില് വെച് അർത് കണ്ടോ
ഉം മറ്റേ ഞായറാഴ്ച മാത്രാണോ അവര്ടെ ഇവർ അട്ത്ത് പള്ളി ക്കെണ്ട് ഒരു പള്ളിലൊക്കെ പോയി കുർബാനൊക്കെ പിര്ഞ്ഞു വരുന്ന ആ ഒരു സമയത്തൊക്കെ ഞായറാഴ്ചകളാണ് കൂടുതലും വെട്ടുന്നെ
ആഹ ആഹ
പിന്നെള്ളത്
അറി
ഏഹ് പിന്നള്ളത് ന്ന് പർഞച്ചാല് അവരെ വീട്ടി പോണം അവരെ വീട്ട്ക് ചെന്നാ എല്ലാസോവും കിട്ടും
അയ്‌ശരി ഞങ്ങളിവിടെ അയ്‌ന് അങ്ങനെല്ല ട്ത്തും പോയി വാങ്ങു ന്നി ല്ല നമ്മുക്ക് കഴിക്കാന്ന് നമുക്കൊരുവിശ്വാസം തോന്നണം
ഇവിടെ ക്കെ വെട്ടുന്നെല്ലാം എല്ലാടത്തുന്നും ഒണ്ട് പക്ഷെ എന്നാലും നല്ല കി അവിടെണ്ട് അവിടെ നമ്മള് വാങ്ങുന്ന് സ്ഥിരായിട്ട് ആ അതറിയത്തില്ല അവര് ഇവിടെ സ്ഥിരായിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ
ത്ത് തന്നെള്ള ആളാ
ആ നമ്മള് അറിയുന്നവരൊന്നും ആ ശെരി ആഹ് ആഹ്
അതുകൊണ്ട് കൊഴ
ആഹ്‌ പിന്നെ ടൗൺ പോയി വാങ്ങുന്നു ല്ലട്ടോ ഞങ്ങളൊന്നും
ആ ഇല്ലില്ല ഇവിടെ അങ്ങനങ്ങോട്ടൊന്നു പോകണ്ട ആവശ്യല്ല നമുക്ക്ഇവിടെല്ലാം കി ക്കുന്നുണ്ടോ സ്ലോവായിട്ട് പിന്നെന്ത്‌ നമ്മൾ
ആ അത്‌ശരി പിന്നെ ആൽ
ഉം പിന്നെ വേറെന്താണ് പിള്ളേ കുട്ടികളൊക്കെ സ്കൂളി പോയോ
സങ്ങളിലുള്ളല്ലേ നമ്മളെ നമ്മുടെ നാട്ടില്
ആഹ് അതാണ് വെള്ളിയാഴ്ച ഒള്ളല്ലേ വെള്ളിയാഴ്ച്ച ദിവസം
കുട്ടികളൊക്കെ ആ ഒരാള് സ്കൂളി
ആഹ് ആ ഓക്കേ ഉം എത്രല്ലൊക്കെയാ പടിക്കുന്നെ പിള്ളോരൊക്കെ എല്ല്
എച്ചാല് ആല്ലെങ്കി ബുധൻ അങ്ങനെയൊക്കെ ചെല ദിവസങ്ങളില് ഉം
ആഹ് ഓക്കേ ഓക്കേ
ൻ കഴിക്കാർ
ഉം ഇല്ലേ ബീഫൊന്നും പിന്നെന്ത പിന്നെ ആഹ്
ഒരാള് ബി ഒ ടി ഒക്യുപേഷണൽ തെറാപ്പിക്ക് പഠിക്കുവാ ആ വല്ല്യ
ആഹ് ഓക്കേ ഓക്കെ തെറാപ്പിസ്റ്റ് ല്ലേ
ളാണ്
ഉം ഉം ഓക്കെ ഓക്കെ ഓക്കെ കോഴ്സ് കഴിഞ്ഞോ ഇല്ല പഠിക്കുന്നല്ലെ ഉള്ളൂ
ആ ഇപ്പന്താന്നിട്ട് പരിപാടി കോഴ്സ് കയ്ഞ്ഞിട്ടില്ലെ
ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല ഞാൻ ദേ ഇവിടെ വെള്ളോട്ടൊക്കൊന്ന് പോയിട്ടൊക്കെണ്ട വന്നി ഇന്ന് നല്ല മഴ പെയ്യാനുള്ള
അതെ അതെ അതെ അതെ
ടോ ലേറ്റായി
ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാ തോന്നിണ്ട് അവര് കേൾക്കണു
അതെ അതെ അതെ ലാഗുണ്ട് നല്ല ലാഗുണ്ട് ഇതില് ആ അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യംന്നെ കുട്ടറക്കിന്റില്ല അങ്ങനെ പോട്ട്
വേറെ എന്തൊക്കെ എന്താ ഫ്രീ ടൈമൊക്കെ കിട്ടണ എന്താ ചെയ്യാറ്
ഇബടെ എന്ത് ഇവിടെ പ്രത്യേകിച്ച് ഫ്രീട്ടയിം അങ്ങനെ കിട്ടാറില്ല പിന്നെ വീട്ടി ഇരിക്കും വീട്ടിലെന്തെലുംക്കെ പരിപാടി ഒക്കെട്ടിരിക്കും
അയ്ശെരി കാര്യായിട്ട് അപ്പൊ എന്താ ജോലി വീണൻ
ഇപ്പം പ്രത്യേകിച്ച് വർക്കൊന്നില്ല ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഗൾഫിലായിര്ന്ന്
അയ്ശരി ആ ആ ആ ആത്ശരി ശരി അപ്പൊ ഇവിടെ ജോലിയൊന്നും നോക്കിലേ
ഇബ്ടെ നോക്കിയെച്ചിട്ടൊണ്ട് സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്ന സോളാറിന്റെ വർക്ക് ചെയ്യുന്നു അവരൂടെ പോകണംന്നൊക്കെ ഉണ്ട് എട ക്ക് പോ എടക്ക് പോവാനൊക്കെ നോക്കൂ തുടങ്ങിയിട്ടില്ല നോക്കണം അടുത്ത വർക്ക് ഇല്ല്യല്ല്യല്ല്യ ഒരു മാസായിട്ടുള്ളൂ
ആഹ് ആഹ് അപ്പൊ നമ്മള് പിന്നെന്ന് കൊറച്ച സമയം കൂടെ ഒക്ക ഇരുന്നിട്ടൊക്കെ നോക്ക ക്കാനൊക്കെ ആവും
അത്രേ ഒള്ളു ഇനി ഒന്ന് കുറച്ചീസൊക്കെ ഒന്ന് ഇരുന്നിട്ടെയ് ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കാന്ന് വെച്ച് ഒന്ന് റെസ് എടുത്തിട്ട് തുടങ്ങണം ഇവിടെ പ്പം തുടങ്ങണം പരിപാടി
ആ ആ ശരി ഞ ഗൾഫിൽ ഒന്നും പോയില്ലേ
എ ഇപ്പം തൽക്കാലത്തേക്ക് നീ കുറച്ചനാളത്തേക്ക് നമ്മള് ഒഴിവാക്ക ക്കന്ന് വിചാരിക്കും ഇവിടെയൊക്കെ കുറച്ച് ട്ടവിടെ നിക്കണം
ആഅത് ശരി ശരി
ഉം നോക്കാം പഴക്കൊക്കെ ഉണ്ടോന്ന് ആദ്യം നോക്കട്ടെ
ഏ അതെ എങ്ങന്ണ്ട്ന്ന് നോക്കല്ലേ എന്നിട്ട് അതിന് ശേഷം നമുക്ക്ലയിക്കാം അല്ല ഗേൾസ് മാത്രമായി ഇത് കൊണ്ട് കാ
ഇല്ലില്ല ല്ലാ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തേത് മാറി പണ്ടൊക്കെ അങ്ങ് അത് ഒക്കെ ആയിരുന്നു ഇപ്പൊ അത് മാറി സിറ്റുവേഷൻ പിന്നെ നാട്ടിലോട്ട് നോക്കണം
അതേ അതേ ശരിയാണ്
അത് കൊണ്ടാണ് നമ്മള് അങ്ങനെ നിക്കുന്നത്
ആതിരേ അതെ അവിടെ ഉണ്ടങ്കിൽ പിന്നെ ഇല്ലല്ലോ ലൈഫുല്ല ഒന്നുല്യ
എടക്ക് എടക്കാതന്നെ ഒന്ന് മിഷ ഉണ്ടാവില്ല പിന്നെ നമ്മള് സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് അത്രേ ഉള്ളു
അതെ അതെ അതെ ഒരു ഇവിടെ ഒന്നും ഒരു ഭാഗം ഇല്യാന്ന് തോന്നിയാല് പിന്നെ അവിടെങ്കിൽ അവിടെന്നുള്ളതില്
ആ അതെങ്ങനാ അതെങ്ങനാന്ന് നമ്മള് ലോണോ കാര്യങ്ങളൊക്കെ നമ്മുടെ പേൽ ആയിക്കഴിഞ്ഞ പിന്നെ അതിനെ മെന്റാൻ ചെയ്യാ ഇങ്ങനെ പോക്കൊണ്ടിരിക്കും അതൊന്ന് തീരുമ്പോൾ അടുത്ത നമ്മൾ നോക്കും അതിങ്ങാെ വല വാല വല പുറകെ പയേപോൽ പുറകെ വരും
ആ
അങ്ങനെ ഉണ്ടാവും അതിപ്പ അല്ല ഇവിടെ തന്നെല്ല പോത്ത് ആ ഒന്ന് കഴിയുമ്പോഴത്തേക്കെ ഒന്ന് നമ്മള ഓർക്കും പെട്ടെന്ന് അടാച്ച് നിർത്താ മതിലോ പിന്നെ വിസസെ ഇർ ടത്തെ എന്തേലും വരും അപ്പം നമ്മൾ അട് ത്തന്നെ അടുത്തന്നെ പിടിക്കും അങ്ങോഅയിന്റെ പോവും
അതെ അതെ ശരിയാണ് ഒരു ലോൺ എടു തുടങ്ങിയാ പിന്നെ അങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞെ ആ ഒന്ന് എടുത്ത് ക്ലിയർ അടഞ്ഞു തീരുമ്പൊക്ക ആ പത്ത് എന്തേലും ആവശ്യം വരും അടുത്ത എടുക്കും ആ ശരിയാണ് പലര്എടുതോർടെക്കെ കാര്യാണ്ന്നേ ആണ്
ആണാണ് അത് ഒന്നും എടുത്തതും എടുക്കുന്നടം വരെ ആർക്കും പ്രശ്നം ഒന്നും ഉണ്ടാവില്ലഎട്ത്ത് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ ഒരു ഒരു രണ്ട് അഞ്ചു വർഷം കൊണ്ട് അടച്ച് തീർത്താ നമ്മള് ആ തീർക്കുന്നതിന്റെ പിറ്റേ ദിവസം നമ്മള് അല്ല നമ്മൾ പിറ്റേസം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശ്രമിക്കും അതിതുപോലെ നമുക്ക് ചെയ്യൻ പെട്ടന്ന് വിചാരിക്കും
ആഹ് അതെ ആ ആദ്യത്തെ ഓപ്ഷന് അതേ വരുള്ളൂ അടു
അതുതന്നെ നമ്മള് ഈ ഇപ്പ ഒരുമിച്ച് ഇപ്പൊ ഒള്ള ഇപ്പൊഴത്തെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ആൾക്കാരു നോക്കുന്നത്‌ അതാ ഒരുമിച്ച് പണം അടച്ച് തീർക്കാനൊക്കെ ഏഹ് അയിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പം എല്ലാം മൊത്തം ഇ. എം. ഐ എല്ലാം ഇ. എം. ഐ ഓഫ് എല്ലാത്തിനുണ്ട് എന്തിനും ഏതിനും ഒരു സാധാനം വഴി ഇവിടന്നാണിപ്പ നാട്ടിൽ ഇവിടെത്തന്നെ ഉണ്ട് ഇൻ സ്റ്റാൾമെൻറ് സാധനം വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നു അപ്പ പിന്നെ മൊത്തത്തില് അത് നമുക്ക് പ്പം അല്ല എല്ലാവർക്കും സാനം അതുകൊണ്ട് വേറൊരു എന്ത് സ വണ്ടിയ ഇപ്പൊ വണ്ടിക്ക് കൊറവൊണ്ടോ പണ്ടൊക്കെ സൈ ഇപ്പം ബൈക്ക് രണ്ട് ബൈക്ക് ഒരുസ്കൂട്ടി ഒരുകാറ് ഇതൊന്നും വീട്ടില്ലാത്ത, അങ്ങനങ്ങ് പോവാ ഇതൊന്നും ഇതൊന്നും ട്ര ക്കം പൈസയൊന്നുമല്ല ആൾക്കാര് മേടിക്കുന്ന ഇതുപോലെ ലോണാ പിന്നെ അടഞ്ഞുതീരും.
ആ അതെ അതെ ശരിയാണ് പിന്നെ എന്താച്ചാ റോഡിലോട്ടറങ്ങിയ വണ് കൊടുത്തേ?
ആഹാ ഇതൊക്ക ഇത് മൊത്തം റൊക്കം പൈസ കൊട്ത്ത് ട്ടു വാങ്ങുന്നൊന്നുയില്ല ഹൽ
അല്ല അല്ല അതെ അതെ ഈ ഇ. എം. ഐ അടച്ചിട്ടും അതെ അതെ
അതൊക്കെയാണ് ഇതിന്റോരോ പ്രശ്നങ്ങള് ഉം. ഇതൊന്ന് എടുത്താ മതിയന്നെ തിന്റെ പൊറകെ ഇങ്ങനെ പോ കോൾഡ്
ആഹ് പോയിക്കൂടാതെ അതെ അതെ ശരിയാണ് അതെ അതെ.
പിന്നെ ഇനി വൈ വൈയ് ട്ട് ആണ്ട് സുഖവായില്ലെ ഇപ്പം ഫുഡ് ഒക്കെ കഴിച്ചു ഓക്കെ അല്ലെ? കഞ്ഞി കുടിച്ചിട്ട് ഓക്കെ അല്ലെ?
ആഹ് കൊഴ് കൊഴപ്പയില്ല ഫുഡ് എ എന്തോ ഫുഡ് എന്തോ കശെത് എന്തോ ദഹി ക്കാത്തെ പോലെ എന്തോ അപ്പ വയറിന് നമുക്ക് തുഖെല്ല ഭക്ഷണം വേണ്ടാ തോന്നാ. പിന്നെ എന്തിനോട് താല്പര്യല്ലാത്ത പോലെ.
അതെ അതെ അതെ അതെ അത് ഞാൻ പറഞ്ഞാ
ആ പിന്നെ എന്താച്ചാ നമ്മളെ ഒർക്കം ഒർ ഒന്നാമെത് ആകെ കൂടെ മൊത്തത്തി
ഉം അല്ല ഇപ്പ മഴെകാലൊക്കെ വര്കെ അല്ലെ ചെറിയ ഒര് അസുഖാണെങ്കിലും നമ്മെൾ ശ്രദ്ധിക്കണം ആഹ് ഓക്കെ ഓക്കെ
ശരി ഓക്കെ ഓക്കെ